ആ എന്തൊക്കെയുണ്ട് വർത്താനം സുഖല്ലേ എവിടെയാണ്
സുഖാണ് ഈയ് എവിടെ ഉള്ളത് വീട്ടിലാണോ
ആ ഞാൻ വീട്ടിലാണ് നിങ്ങളോ
ഞാനിപ്പോ ഒരു നഗരത്തിലാ ഉള്ളത് ഞാന് കർണാടകയില് നമ്മള് ബാംഗ്ലൂർ നഗരത്തിലാണ് എന്റെ ജോലിയൊക്കെ ഞാനിപ്പോ ഇവിടെ ഉള്ളത് ഇവിടെ എന്താ മൊത്തത്തിൽ ഇങ്ങനെ പൊടി കാര്യങ്ങളൊക്കെ ആയതൊണ്ടേ കൊറെ ശ്വാസവും തടസ്സമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്പ്പോ എനിക്ക്
ആ ഞാൻ പറഞണ്ട്കേട്ടിണ്ട് കർണാടകയില് നല്ല പൊടിപലങ്ങൾ എല്ലാം ഉണ്ട്ന്ന് കേട്ടിണ്ട് അപ്പൊ അത് വായുക്ക് വളരെ മോശാക്കാരല്ലെ
ആഹ് ഇവിടെ ഈ നമ്മളെ ബാംഗ്ലൂരിനെ പറ്റി പറയലെന്താവെച്ചാലേ ഇവിടത്തെ ഒരു കിലോമീറ്റർ വാഹനം സഞ്ചരിക്കണംന്നുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂറോളം നമ്മൾ കാത്തിരിക്കണംന്നുള്ളാണ് അത്രത്തോളം വാഹനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ തികച്ചും തിങ്ങി ഓടുന്ന ഒരു പ്രദേശമാണ് നഗര നമ്മടെ ബാംഗ്ലൂർ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്ന വണ്ടികളാണല്ലോ കാര്യായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെന്ന് പുറപ്പെടുന്ന ഓരോ കട്ടപ്പുകകളെ ശക്തമായി ആയ വൻ പുകകളൊക്കെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഇനിക്കറിയാം ഇന്റെ ഒരു സഹൃത്ത് ഇവിടെ ബാംഗ്ലൂർ വന്ന് രണ്ട് ദിവസം നിന്നിട്ടില്ല ഓന് അപ്പൊത്തിനും നാട്ടിലേക്ക് തിരിച്ചു പോയി കാരണം ഓൻക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ വായു ശ്വസിക്കാനും കയ്യുന്നില്ലന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോണ്ടി വന്നു ഓൻക്ക്
ആ ഇപ്പത്തെ കാലന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ പ്രകൃതി പറഞ്ഞ ല്ല വായു വായു തടസ്സം നല്ലോണ്ട് കാരണം ഇപ്പ ഇത് പൂന്താപ പൂന്ത പൂർണ്ണമായും ശുദ്ധമായ വായുപ്പ ഈ ലോകത്ത് വളരെ കുറവാണ് കാരണം പല സാഹചര്യങ്ങളും നമ്മുടെ നമ്മളെ അടുപ്പിൽ നിന്ന് വരുന്ന പുകയാണെങ്കിലും വാഹനത്തിൽ നിന്ന് വരുന്ന പുകയാണെങ്കിലും അതെല്ലാം നമ്മുടെ ഈ വായുവി ശുദ്ധമായ വായുവിനെ പൂർണമായും നശിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ അവിടേക്കും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒക്കെ എത്തുകയാണ് ചെയ്യുന്നത്
അതെ അതെ വാഹങ്ങൾ ഇപ്പൊ ഈ വായുമലീകരണം എന്ന് പറഞ്ഞപ്പോഴാണ് വായുമലീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് നമ്മുടെ ഇതുപോലെയുള്ള വൻകിട പുകകൾ പുറത്ത് പുറപ്പെടുവിക്കുന്ന വാഹനങ്ങള നമ്മുടെ നാടുകളിൽ നിറഞ്ഞുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മടെ കെട്ടിടങ്ങളിൽ നിന്നുള്ള പുകകള് അവിടുത്തെ ഓരോ ഓയിലുകള് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും വായുമലിനീകരണത്തിനുള്ള കാരണങ്ങള് എന്നാൽ ഇത് ഇതിനെ ഇതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് ജലമലിനീകരണംന്നുള്ളത് ഇപ്പ നമുക്കറിയാം നമ്മുടെ നഗരങ്ങളിലെ ഓരോ അയ്ക്ക്ചാൽ അല്ലെങ്കിൽ ചാലുകളിലൊക്കെ നമ്മുടെ ഭക്ഷണശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നെറഞ്ഞു അപ്പൊ ഈ അവശിഷ്ടങ്ങളൊക്കെ ലാ അവ അവസാനമായിട്ട് എത്തുന്നത് നമ്മുടെ നാടുകളിലുള്ള കടലുകളിൽ അല്ലെങ്കിൽ പുയകളിലേക്ക് നദികളിലേക്ക് തടാകങ്ങളിലേക്കൊകയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മടെ നല്ല നല്ല നല്ല വെള്ളത്തെ നമ്മള് നല്ല ജലത്തെ നശിപ്പിക്കുന്ന നല്ലരു ജല മലിനീകരത്തിലേക്ക് നയിക്കുന്ന ഓരോ കാര്യങ്ങള്ൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെന്താ വെച്ചാല് ജനങ്ങൾ തന്നെയാണ് മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം വരുത്തി വെക്കുന്നതും ഇതിന്റെ ഭവിഷ്യത്താണെങ്കിൽ ഇതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നവരും പക്ഷെ ജനങ്ങളോൊന്നും ചിന്തിക്കുന്നില്ല അവരി ഇതൊരു നേരം പോക്ക ആായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓരോ കടമകൾ തീർക്കാന്നുള്ള രീതിയില് അവരുടെ അവശിഷ്ടങ്ങൾ ഇതുപോലെയുള്ള നദികളെ തടന്ന കൊണ്ടിടുന്നു അതുപോലെ ഫാക്ടറികളിലുള്ള പുകകൾ ഇതുപോലെയുള്ള കെട്ടിടങ്ങളിലുള്ള പുകകളൊക്കെ പുറത്തേക്ക് തള്ളന്നു എന്നാൽ ഇതിനുള്ള ഭവിഷ്യത്ത് അനന്തരഫല അവർ തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യർ തന്നെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളതന്നും അവർ ചിന്തിക്കുന്നില്ല
തീർച്ചയായും വളരെ ശരിയാണ് വലിയ വലിയ കെട്ടിടങ്ങളിൽ നിന്നും വരുന്ന ഈ പുകകളെല്ലാം ഏ ആകാശങ്ങളിലേക്ക് പോയി അ അതാണ് പിന്നീട് മഴക്കാലങ്ങള മുമ്പ് മഴയായി തിരിച്ചക്കുന്നത് നമുക്ക് പണ്ടൊക്കെ മഴക്കാലംന്ന് പറഞ്ഞാല് ഏ മഴവെം എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായ മഴവളക്ക എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ ഈ പോകുന്ന ഈ പോക എത്രത്തോളം വിശ്വസ്തതമാണ് എന്ന് ആർക്കും അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ കെട്ടിടങ്ങളിൽ നിന്ന് വരുന്ന പുകയും വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും എല്ലാം ഇുന്ന ഒരു ഉത്തമ കാര അതുപോലെ തന്നെയാണ് ഈ ജനങ്ങൾ പൂർണ്ണമായും നമ്മുടെ ഈ ചപ്പു ചവറുകൾ പൂർണ്ണമായി നമ്മുടെ ഈ പുഴകളിലൂടെ ഈ നദികളിലൂടെ ഒക്കെ ഒഴുക്കി വിടന്നല്ലത് ഞാനൊ ഞാനൊ യാത്ര പോയ സമയത്ത് ഞാനിനെ കാണുകയുണ്ടായി ഒരു പുഴയുടെ വരികിൽ കുറേ ചപ്പു ചവറുകൾ അതായത് കുപ്പി പോലത്തെ വലിയ വലിയ ക കൂടുതലായ പ്ലാസ്റ്റിക് പോലാത്ത വസ്തുക്കളാണ് ഈ കട പൂർണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സംഭവം ഈ മണ്ണിലോ മറ്റ് മറ്റ് തലങ്ങളിലോ പൂർണ്ണമായും ലയിക്കാത്ത ഒരു സംഭവമാണ് ഈ ഈത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പ്രകൃതിക്ക് വളരെ ദോഷകരമായ ഒരു ഒരു വസ്തുവാണ് ഈ സാധനം
അതെ അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് എന്നുള്ളത് നമ്മുക്കറ അമ്മടെ നാടുകളിൽ നഗരങ്ങളില് കടകളില മുന്നിലേക്ക ആയിട്ട് രാത്രികള് അവരുടെ ഒരു ദിവസത്തെ മുഴുവൻ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് അടങ്ങുന്ന എല്ലാ അവശേഷങ്ങളളും മുന്നിലിട്ട് കൂട്ടി കത്തിക്കുന്നൊ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രക്രിയാണ് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ നമ്മുടെ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ നമ്മുടെ യുവാക്കളാവട്ടെ ആർക്കും ശ്വസിക്കാൻ പ പറ്റാത്ത ശ്വസിച്ചാൽ ഞങ്ങളുടെ ശരീരത്തിന് ഹാനികരമായ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് മണം എന്നുള്ളത് അപ്പൊ അവരി ഇതുപോലെയുള്ള പൊതു ഇടങ്ങളിൽ കത്തിക്കുമ്പോഴാണ് നമ്മുടെ വായ മലിനീകരണത്തിന്റെ ഒരു യഥാർത്ഥ ഉച്ചയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മൂർച്ചയിലേക്ക് എത്തുന്നത് അപ്പൊ ഇത് തടയാ വണ്ടട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഇതുപലുള്ള നമ്മുടെ നഗരങ്ങളെ സംരക്ഷേണ്ട ഓരോ വകുപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ വിഭാഗങ്ങൾ അടങ്ങി അവര് കൃത്യമായി ഇടപെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെയും നമ്മടെ വായുമലീകരത്തിനും നിന്നും നമ്മുടെ നാടിന രക്ഷിക്കാൻ കഴിയുമ എന്നുള്ളതാണ് എനിക്ക് ക് പറയാനുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വായുമലിനീകരണം അല്ലാെങ്ക ജലമലിനീകരണം ഇത് കൊണ്ടും നഷ്ടമാകുന്നും നമ്മുടെ ഭാവി തലമുറയാണ് അവർക്ക് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ശ്വാസ ശ്വാസമാണ് അവർ നഷ്ടപ്പെടുന്നത് നമുക്കടെ വായുമലിനീകരണം അല്ലെങ്കിൽ ജലമലിനീകരണത്തിലൂടെ ഉണ്ടാകുന്നത് പ്രത്യ പ്രധാനമായ രോഗങ്ങളിൽ ഒന്നാണ് ശ്വാസതടസ്സംുള്ളത് ശ്വാസതടസ്സം അനുഭവപ്പെട്ട കഴിഞ്ഞൽ ഒരു മനുഷ്യൻ പിന്നെ ജി ജീവിക്കുന്നതിൽ അർഥമില്ല കാരണം നല്ല വായ ശ്വസിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നല്ല രീയിൽ ശ്വസിക്കാൻ കഴിയാതെ പിന്നെ അവൻ ഇത്രത്തോളം ശ്വാസമ മുട്ടി ജീവിച്ചിട്ട് അവന്റെ ഒരു പുർദ്ധിമുട്ട ജീതമായിരിക്കും അവൻ അവസാന വരെയുണ്ടാവും പികാല കുറച്ച മുമ്പ് നമ്മുടെ ഡൽഹി ഡൽഹി അതുപോലെ ബെ ബെ ബാംഗ്ലൂര് അതുപോല നമ്മടെ നാട്ടിലെ പ്രധാന നര എറണാകുള ഈ മൂന്ന് പ്രശങ്ങളെ പറ്റെ രണ്ടാഴ്ച മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അതായത് ഇവിടെയുള്ള പൊ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ വായ ലിനീകരണം എത്രത്തോളം ഭയാനകമാണുള്ളത് നാൽപ്പത് സിഗരറ്റിന്റെ പാക്കറ്റ് വലിക്കുന്നതിനേക്കാട്ടിൽ ഭയാനക ാണ് അല്ലെങ്കിൽ ഹാനികരമാണ് അവിടുത്തെ ഒരു ദിവസത്തെ വായു ശ്വസിക്കുന്ന എന്നുള്ള ഒരു കണക്ക് പൊ ിരുന്നു അപ്പൊ എനിക്കറിയ ഇന്റെ സുഹൃത്ത് ഡൽഹിയിൽ പഠിച്ചിരുന്നു അവൻ അവിടെ ഒരു ഒരു ദിവസം മാത്രമാണ് ഡൽഹിയിൽ നിന്നത് കാരണം അത്രത്തോളം ഒരു ഭാഗത്ത മറ്റു ഭാഗത്തേക്ക് കാണാൻ കഴിയാത്ത രീതിയില ഓ പൊക പടലങ്ങൾ അല്ലെങ്കിൽ അത്രോ ഒരു എ മോശമായ മ്ലേച്ച മ ഒരു വായു ആ അവിടെ ഡൽഹിയിൽ അവ കാണാ കഴിഞ്ഞുന്നത് അപ്പൊ അവന് ഇതുപോലെയുള്ള ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ഒരു ദിവസം പോലും അവൻ അവിടെ നിക്കാതെ പഠിക്കാൻ വേണ്ടി പോയാളാണ് ഒരു ദിവസം പോലും അവിടെ ക്കതെ തിരിച്ചി നട്ടിലേ പോരെണ്ട അവസ്ഥ ന്നോട് ഇന്റെ ഒരു അധ്യാപകം പറഞ്ഞിരുന്നു ഉപരിപഠനത്തിായിട്ട് വേറെ ഏത് സംസ്ഥാനത്തേക്ക് പോകുകയാണങ്കിലും വേറെ ഏത് സർവകലാശാലേക്ക് പോവുകയാണെങ്കിലും ഡൽഹിയിലുള്ള സർവകലാശയിലേക്ക് പോക കരുത് പറഞ്ഞിട്ടുണ്ട് കാരന്തൊൽ അവിടെ അത്രത്തോളം ഒരു വായു മലീകരണം നമുക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ സൂ സൂചിപ്പിച്ച പോലെ തന്നെ നാല്പത് പാക്ക് സിഗരറ്റ് വലിക്കുന്നതിനെക്കാളും ഭയാനകമാണ് അവിട ഒരു ദിവസത്തെ ശ്സം് അല്ലെങ്ക വായു ശ്വിക്കാ എന്നുള്ളത് അതുപോലെ അത് കഴിഞ്ഞാൽ ഡൽഹി കഴിഞ്ഞാൽ മറ്റൊരു നഗരമാണ് ഞാനിപ്പോ പറഞ്ഞു ഞാനിപ്പോ നിലവിലുള്ള ഈ ബാംഗലൂർ നഗരം എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള എറണാകുളം എന്നുള്ളത് അപ്പൊ ഇതിനൊക്കെ ഇതുപലുള്ള നാടുകളൊക്കെ നമ്മ സംരക്ഷിക്ക ണ്ടിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കള് സർക്കാർ ഇതിനൊക്കെ പുതിയത് മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലരു വവി ശ്വസിക്കൻ കഴിയുള്ളൂ നമ്മുടെ കേരളത്തിന്റെ ഭാവി നമു സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്താ നി ുടെ അഭിപ്രായം ഗവൺമെന്റിന്റെ ഭാഗതുനിന്ന് ന അല്ലെങ്ക സർാന്റെ ഭാഗത്തുനിന്ന്തില് നല്ല രീതിയിൽ ഇടെടുന്നുണ്ടോ അവ എല് കൂടുതൽ എന്തെലും പ്ര നമുക്ക് എന്തേലും അഭിപ്രായം പറയാനുണ്ടോ
തീർച്ചയായും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കേരളത്തിഞ്ഞാൽ ഹരിത ഹരിതകര സേനന്ന് പറഞ്ഞ സേന വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കും മറ്റ് അവശിഷ്ടങ്ങള എല്ല കവറിലൊ അവര് പ്രത്യേകമായിട്ട ഒരു കവർ ഒരു സെഞ്ച് തരും ആ സെഞ്ചിലേക്ക് ഇട്ട്ട് അവക് മുപ്പത് രൂപ കൊടുത്താൽ മതി ആ മുപ്പത് രൂപ കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ പച്ചക്കറി എല്ലാത്ത മറ്റ് പ്ലാസ്റ്റിക് പോ കവറുകളായാലും അങ്ങനത്തെ എല്ലാ വസ്തുക്കളെയും ഈ ഹത ഹരിതത്തി ഒരു എന്തരു സേനയുണ്ട് ആ സേനയിലേക്ക് കൊടുത്താല് മുപ്പത് രൂപയുടെ മുപ്പത് രൂപയുടെ ഓരോ മാസം കൂടുമ്പോ അവങ്ങനെ വരും അവർക്ക് എത്തോള കൊടുക്കാ എത്രത്തോളം കൊടുക്കാുള്ളതാണ് കാര്യം അവ കൊടുക്കുന്ന നല്ല രീതിൽ ഉപകാരുണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ഒരു സമ്പ്രദായം അവിടെ രൂപപ്പെടുകയാണ് അത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒരു ദിവസം ഇത് കൊടുക്ക ാതെ വരി വരികയും പിന്നീട് അത് നമ്മൾ വീടിന്റെ മുന്നിലട്ട് കത്തിക്കുകയും മറ്റുള്ളവർ അത് സൊസി ച് അവരിൽ നിന്നുള്ള ചീത്ത പേരുകൾളൊല്ലാം നമ്മള കേൾക്കുന്നതിന് പകരം ഇവർക്ക് കൊട് മു മുപ്പ രൂപയുടെ കാരണം കൊണ്ട് നമുക്ക് എത്രത്തോളം മറ്റുള്ളവരുടെ ജീവിതങ്ങൾ സംരക്ഷിക്കാൻ കഴിയും അതോള നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീടുള്ള കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ എന്താപ്പ വായു എന്ന് പറയുന്നത് കാർബൺ ഡയ ഒക്സൈഡ ആണ് ഈ ഭൂമിൽ ഉ പകുതിയില ഏറെയും കാർബൺ ഡയോക്സൈഡ ആണ് നമ്മ എ ആ കാർബൺ ഡയ ഓക്സൈഡിൽ നിന്ന് ഓക്സ് ജൻ മാത്രം എ വല് ന്ത ന്ത ശൊ ശ് ശ്വസിക്കുകയും പിന്നീട് അത് നമ്മൾടെ മൂക്കിലൂടെ കാർബൺ ഡയ ഓക്സൈഡ ആയി പുറത്തു പോകുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെന്താ ജലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അത് വായുവാന്ന് നിങ്ങക്കറിയില്ലേ
അതെ നിങ്ങള് പറഞ്ഞപ്പോളാണ് ഹരിത കരണ സേന എന്നുള്ളൊരു പുതിയൊരു പദ്ധതി നമുക്കറാം കഴിഞ്ഞ സംസ്ഥാന സർക്കാർ കൊ പുതിയ പദ്ധതിയാണ് ഹരിത കർമ്മസേനന്നുള്ളത് അപ്പ ഹരിത കർമ്മസേന അവർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമ്മുടെ വീട്കളിലുള്ള പ്ലാസ്റ്റിക് എല്ലാവിധ അവശിഷ്ടങ്ങളും അവർക്കൊരു മുപ്പത് രൂപ അല്ലങ്കി പത് രൂപ കൊടുത്ത അവർ കൊണ്ടുപോയി അവരുടെ മറ്റ രീതിയിലേക്ക് അതിനെ മറ്റു രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴി രീതിയിലേക്ക് അതിന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നാൽ ഇവര് കൊണ്ടോവാതെ നമ്മുടെ വീട്ടിലിട്ട് അത് കത്തിച്ചാലുള്ള പ്രശ്നങ്ങളെ പറ്റി ങ്ങളിപ്പോ സംസാരിച്ചം. പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ എന്ത ഇതുപോലെയുള്ള ഈ വായു മലിനീകരണം അല്ലെങ്കിൽ ജലമലീകരണം കൊണ്ട്ണ്ടാവുന്ന രോഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പൊ ഈ രോഗങ്ങൾ എന്നുള്ളത് ഈ വായുമലിനീകരത്തിൽ ഉണ്ടാവുന്ന ശ്വാസതടസ്സം അല്ലെങ്കിൽ ജലമലിനകരത്തില്ണ്ടാവുന്ന പകർച്ചവ്യാധികൾ പ്പഞമ്മക്കറിയക്ക പകർച്ച്യാധികൾ വളരേയധികം വ്യാപിച്ചൊണ്ടിരിക്കാണ് അപ്പൊ ഇത്പോലുള്ള പകർച്ച വ്യാധികൾ വന്നാല് നമുക്ക് എത്രത്തോളം ഇതിനെ നേരിടാൻ കഴിയുംന്നുള്ളത് നമുക്ക് പറയാൻ കയില്ല കാരണം പകർച വ്യാദി പ്പൊ നമുക്കറിയ കൊറോണ, അല്ലെങ്കില് ശിഗല്ല, നിപ്പ പോലത്തെ പകർവ്യാധികള മ്മള് നേരിട്ടിര്ണ്ടെങ്കിലും ഈ ജലമലിനീകരത്തിലുള്ള പകർച്ചവ്യാധികൾ കുറച്ച് കഠിനമേറിയ രോഗങ്ങളായിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ ഡോക്ടർമാര് പറയുന്നത് പോലെ തന്നെ ഇതുപോലുള്ള വായു മലീകരത്തിനും അല്ലെങ്കിൽ ജല മലിനീകരത്തിനും നിങ്ങ തടയാനുള്ള പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കണം എന്നാണ് അപ്പൊ എനിക്ക് ന്റര് അഭിപ്രായത്തി നമ്മുടെ സർക്കാരിനോട് അല്ലെങ്കിൽ അതുപോലുള്ള ആരോഗ്യ വകുപ്പിനോട്ക്ക് പറയാനുള്ളത് എന്താച്ചാല് വായുമലിനീകരണം തടയാൻ വേണ്ടിയിട്ട് നമ്മള്
ഇതുപോലെയുള്ള വൻകിട പൊകകൾ പുറ പുറം തള്ളുന്ന കെട്ടിടങ്ങൾക്കെതിരെ ഒരു കേ നടപടിയ എടു ടുണം അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ വൻകിട പുകൾ തുപ്പുന്ന വാഹന ങ്ങളൊയിവാക്കിയിട്ട് കാര്യമായിട്ടും കറണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുക തുപ്പാത്ത വാഹ നങ്ങള് നമ്മുടെ റോഡുകളിലേക്ക് ഇറക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജല തടയാൻ വേണ്ടിട്ട് നമ്മുടെ നാടുകളിലേക്കക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നദികളേക്കും കുളങ്ങളിലേക്കും പുയകളിലേക്ക് ക്കും കടൽ തീരങ്ങളിലേക്കും ഒഴിക്കിവിടുന്ന അവശിഷ്ടങ്ങൾ അവരതിന് വേണ്ടിട്ട് പ്രെ പ്രത്യേകമായ ഒരു കുഴി തയ്യാറാക്കിട്ട് അവര് അതിലിട്ടിട്ട് അതിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാ മാറ്റിയെടുക്കുന്ന സംവിധാനം നമ്മുടെ നാടുകളിൽ കൊണ്ടുവരണം പിന്നെ നമുക്കറിയാം ജപ്പാൻ അല്ലാങ്കിൽ മറ്റു രാജ്യങ്ങള് ചൈന ഇവിടെ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഇതുപോലുള്ള സുസ്ഥിര വികസനങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതായത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ കടൽ തീരങ്ങളിലക്ക് ഒക്കിയിട്ടിട്ടോള്ള പദ്ധതിക ല്ല അവരു നടപ്പിലാക്കുന്നത് അവര് അവരുടെ പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുള്ള പദ്ധതികളാണ് അവർ നടപ്പാക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള പ്രകൃതിയെ നശിപ്പിക്കാതെ കടൽ തീരങ്ങള്ൾ പുഴകള് നദികള ഒന്നും നശിപ്പിക്കാതെ അവരുടെയുള്ള അവശിഷ്ടങ്ങളെല്ലാം സ്വന്തമായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനെ വീണ്ടും റീ യൂസ് അല്ലെങ്കിൽ നമ്മളെ അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ് ചൈനയിലൊക്കെ നമുക്ക് ജപ്പാനിലൊക്കെ കാണാൻ കഴിയാം അപ്പൊ ആ ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിട്ട് നമ്മുടെ നാടിനെയും നമ്മുടെ നാടിന്റെ വായുവി നെയും ശ്വാസത്തെയും പ്രകൃതിയെയും നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മറ്റ നേരിട്ട് കാണുമ്പോഴോ അല്ലാതെ മറ്റു സമയത്ത് വിളിക്കുമ്പോഴ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ
തീർച്ചയായും തീർച്ചയായും നക്ക് പിന്നീട് സംസാരിക്കാം ഇതിനെ കുറിച്ച് കുറേ സംസാരിക്കാക്ക് പിന്നീട് സംസാരിക്കാം ക്കാം ശരി
ശരി ശരി ശരി